ഹലോ സുഖാണോ
കേൾക്ണ് ല്ല്യെ?
ഹലോ കേൾക്കുന്നില്ലേ
ആഹ്കേൾക്ക്ണ്ട് ആഹ്ണ്ട് ണ്ട് പറി.
സുഖാണോ
ആഹ് സുഖം അൽഹംദുലില്ല
അവിടെ എന്തൊക്കെയുണ്ട് വിശേഷം
മഴ രാവിലെ മുതൽ വൈന്നേരം വരെ ണ്ടായി ആഹ് ചെർതായിട്ട്
ഇതാ ഇവിട നല്ല വയങ്കര മഴയാന്ന്
ഉം എല്ലോട്ത്തും മയന്നെ ഞങ്ങക്കെല്ലാ ആ കയ്ച്ച്
ഭക്ഷണേൽ കഴിച്ചാ
ആഹ് കയ്ച്ചു കയ്ച്ചു
എന്തല്ലാ ഭക്ഷണം
ഭക്ഷണന്ന് ക്ക് ചിക്കൻ കറിയും ചിക്കന് റോസ്റ്റക്കെ തന്നെ
ചോറന്നെയാ
ചോറും ചോറന്നെവിടെ പറ്റുള്ളൂ
ഞാ പൊറോട്ട വാങ്ങിയ ചെയ്തിന്
ഏ ഏ
പിന്നെ കുട്ട്യള് കഞ്ഞി കുടിച്ച് ഹസ്ബെ ഭർ ത്താവ് പൊറോട്ടെം കറിയും കൊണ്ടന്ന്
ഏഹ് അപ്പ കുട്ട്യാക്ക് പൊറാട്ടാ പറ്റൂല കുട്ട്യാക്ക് പൊറോട്ട പറ്റൂല
കുട്ടികൾക്ക് വാണ്ട പോലും കഞ്ഞി മതിയെന്നാ പറയുന്നേ കഞ്ഞിയും അച്ചാറു മതിന്ന് പറഞ്ഞിട്ട് പൊറോട്ട ഇനി നാളത്തേക്ക് വെച്ചു നാളെ രാവിലെ എന്നാ
ആഹ അത് സുഖങ്ങള് നല്ലതാണ് കഞ്ഞുടിച്ചാ നല്ല തന്നെയാണ് പൊറോട്ട തിന്നെക്കാട്ടി കഞ്ഞിയന്നെ നല്ലെ
ആഹ് അതന്നെ രാത്രിത്തേക്ക് നാളെ രാവിലെ തന്നേന്ന് പറയ് ന്നിട്ട് രാവില്ത്തേക്ക് അവിടെ തണുപ്പിക്കാൻ വെച്ചിട്ടുണ്ട് ഇനി രാവിലെ അത് കൊടുക്കും പിന്നെ പപ്പായ പഴുത്തതും ഉണ്ട് അതും തിന്ന് പിന്നെ നിങ്ങളെടുത്ത് എന്തെല്ലാ വിശേഷം ഭക്ഷണല് എല്ലാരും കയ്ച്ചാ കുട്ടികളെല്ലാം എന്താക്കുന്ന കുട്ടികൾ എത്രയാളാ
കുട്ടികള് മൂന്നാളുണ്ട് ഭക്ഷണം എല്ലാരും കഴിച്ചു കിടന്നു ഞാൻ തന്നെ കിടക്കാനുള്ളൂ എല്ലാരും ഉറങ്ങി
എല്ലാരും കെടന്നാ
ഉം
ഞാൻ പന്ത്രണ്ട് മണി കഴിയും കിടക്കാന്
ഉം
ഭർത്താവ് വന്നോ
ഉം ഭർത്താവന്ന്
നിങ്ങള് ഭക്ഷണെലാ കയിച്ചാ
ആഹ് കയിച്ചു
പണിയെല്ലാതുങ്ങിയാ
പണിയെക്കെ കയ്ഞ്ഞ് കെടന്ന് ഒറങ്ങീട്ടില്ല
ഇന്നെന്താ കറി വെച്ചത്
കറീം ചിക്കന് ചിക്കനിട്ട് കറി
കോഴിക്കറി എങ്ങനെയാ നിങ്ങള് വെച്ചിന്
ആഹ് കോഴിക്കറി കോഴി റോസ്റ്റ് ആക്കി
കോയിക്കറി എങ്ങനെയാ വെച്ചത് പറയാൻ പറ്റോ
കോഴിക്കറി സാദാ തക്കാളിം ഉള്ളിം ക്കെ വാട്ടീട്ട്
പിന്നെ ഉള്ളി വെളുത്തുള്ളി ഇടൂല
ആ വെളുത്തുള്ളി ഇഞ്ചിയൊക്കെ ആ പച്ചമൊളകുടും
ഇഞ്ചീം പച്ചമൊളൊം വെളുത്തുള്ളീല്ലാ ചതക്കല എല്ലാം മുറിച്ചിട്ടിടലാ
ചതച്ച്ട്ട് അതെ ശതക്കു വെളുത്തുള്ളി ഇഞ്ചിയൊക്കെ ചതച്ചിട്ടിടും മറ്റേത് പിന്നെ മുറിച്ചിട്ടിടും ഉള്ളിയും തക്കാളിയും ഇല്ല ഇല്ല തക്കാളി
ഓരോരുത്തർ ചതച്ചിട്ട് വെക്കുന്നന്ന് പറയുന്ന
ആ മിക്സിയിലിട്ട് അടിക്കുന്നതാണ് ചിലോര് മിക്സിൽ ഇട്ടടിച്ചാൽ
ഞാൻ അങ്ങനെ പറഞ്ഞ് തന്ന്ന്നെയാ വെക്കല് പിന്നാ ഇതോ മൊളകിടലുണ്ടോ
ആഹ് മുളകിടും അവര് അധികം എരുവാണ് പിന്നെല്ലാ എരിവാണ് മറ്റേ ആഹ് കൊറച്ചിടും അതധികമിടൂല്ല ഓവറ ആയിട്ടിടൂല
ആ മസാലപ്പൊടിയോ കോഴി മസാലിടലല്ലേ ഇറച്ചി മസാലയോ
ആ രണ്ടും ഇടും എൻറെലുള്ളതിടും അതിലും ഉള്ളതിനനുസരിച്ച് ഇടും ഗരം അത് ഇടും പിന്നെ പിന്നെ ഇത് ഇല്ലാന്നുണ്ടെങ്കില് അപ്പ അതൊന്ന് അങ്ങനാണ് മറ്റേ മശാല അതൊന്നുംല്ലാന്നുണ്ടെങ്കി ചിക്കൻ മസാലൊക്കെയിടും മസാലകളൊന്നും ഇവിടെ ഇല്ലന്നുണ്ടെങ്കിൽ
അതെ ഞാൻ ചിക്കൻ മസാലപ്പോഴല്ല കോഴി ഇറച്ചിക്ക് കോഴി മസാല ഇടൂല ഇറച്ചി മസാലയില്ലേ
ആഹ്
നമക്കെല്ല അതാ ടേസ്റ്റ് രസായിട്ട് തോന്നുന്നേ ഞാ ഉള്ളി തക്ക് തക്കാളി വെളുത്തുള്ളി വെളുത്തുള്ളി ഇഞ്ചിയും പച്ചമുളക് ചതക്കൂം ചതച്ചിട്ട് ഉള്ളിയും തക്കാളിയും ഒരു പാത്രം വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് വാട്ട് വാട്ടീട്ട് നല്ലോണം വാട്ടും. വാടിക്കഴിഞ്ഞിട്ട് അതില് ഈ ചതച്ചത് ഇടൂം പിന്നെ കറിവേപ്പില മല്ലിച്ചെപ്പ് പുതീല പുതീന ഇടലില്ല നല്ലണം ആദ്യം വാട്ടും വാട്ടിക്കഴിഞ്ഞിട്ടു ഈ മസാലകള് കോഴിറച്ചില്ലേ കോഴിറച്ചിയില് മുളകുപൊടി കൊ ക്കൊത്തമ്പിരിപ്പൊടി ഇറച്ചി മസാല അതെല്ലാം ഇട്ട് കുരുമുളക് ഇതിടുന്നഴിട്ട് മഞ്ഞൾപ്പൊടിയിലിട്ട് നല്ലവണ്ണം കുഴക്കും കുഴച്ചിട്ടാ ചിക്ക് ആഹ് കോഴി എടുത്തിട്ട് നമ്മ ഉള്ളി വാട്ടിയതില്ലേ ആഹ് വാട്ടിയയിലിടും അത് നല്ലോണ്ണം അതിലും നല്ലോണം കൊഴക്കും കൊഴച്ചിട്ട് കൊറ ച്ച് ചൂടുവെള്ളം ഒഴിച്ചിട്ട് ഒരു മൂന്നാല് വട്ടം കൂക്കിക്കൂം
ഉം
ഓരൊരിക്കും മസാല ചി അഹ് കോഴി അതിലിട്ടിട്ട് അതിൽ നിന്നും മസാല ഇടാം
ഞങ്ങള് വേറെ ഇടെ രണ്ടും വേറെ വേറെ വേവിച ൻറെ മോൾ വേറെ വേവിച്ച് കാണ്ട് പൊരിച്ചെടുത്തിട്ട് പിന്നെ അങ്ങനെ റോസ്റ്റ് ഉച്ചക്കൊക്കെ ആണെങ്കിൽ അങ്ങനെയാ റോസ്റ്റാക്കാ പൊരിച്ചെടുത്തിട്ട്
അങ്ങനെ ചെയ്യയിരിക്കും അല്ലേ
മന്തി വെക്കെല്ലുണ്ടാ
ആഹ് ഇന്നപ്പ അങ്ങനെവക്കു അങ്ങനെങ്ങ
മന്തി വെക്ക് മന്തി എങ്ങനെയാ വെക്കല് അറിയില്ല
ഞാൻ യൂട്യൂബിലൊക്കെ നോക്കിട്ട് അങ്ങനെ ചെറുതായിട്ടൊക്കെ ഓടിച്ചിട്ടു വെക്കും അറിയില്ല
മന്തി ഏത് തരത്തില് കായ്മുളകിട്ട് കായ്മുളകിട്ടത് വെക്കലുണ്ടോ നല്ല എരിവുള്ളേ അന്റെ കുട്ടികൾക്കാ എരിവുള്ളതാ ഇഷ്ടം
ആഹ് എരിവുള്ളയെന്നെ ഇഷ്ടം ഒക്കെ ആഹ് ആഹ് അതെ അതെ എങ്ങനെ
ആഹ് കായ്മുളക് പത്തെണ്ണം ചെറുനാരങ്ങ വിനാഗിരി മല്ലിച്ചെപ്പ് പൊതിനെയല്ലാം ഇട്ട് പിന്നാ ചിക്കൻ സ് ഇത് അയെല്ലാം ഇടിട്ട് മിക്സിയില് നല്ലവണ്ണം അടി അടിക്കും അടിച്ചിട്ട് ചിക്കനില്ല് പെരക്കിയിട്ട് തണുപ്പിക്കാൻ വെക്കും
ഏഹ്
അങ്ങനെയാ നിങ്ങള് വെക്കല്
അങ്ങന തന്നെയാണ് പക്ഷെ അതിന് ഇത് മുളകില്ലേ അതല്ല മുളകല്ല ആ വേറെല്ലെ
മൊള എന്നിട്ട് ഈ കോഴ്ച്ചത് അങ്ങനെ വെച്ചിട്ട് തണുപ്പിക്കാൻ വെച്ചയ്ഞ്ഞാല് അതിൽ കുറച്ച് മസാല എടുത്ത് ആടെ അടുപ്പത്ത് അ കയ്യിൽ വെക്കും
എവറസ്റ്റെയ്യാന് വെക്ക ഐഡിയാണെല്ലോ
അത് ബെക്കണം നിർബന്ധൊന്നുല്ല എല്ലെങ്കിലും വെക്കാണ്ട് വക്കാ ഞാമ്മിന്ന കുറച്ച സമയം ഓരോരിക്ക് വെക്കൂ ഭർത്താവ് ആ സമയത്ത് തന്നെ കൊണ്ടന്നനെങ്കില് അങ്ങനെ വെക്കല് ഞായറാഴ്ച സതി ഞാൻ മന്തിയാ വെക്ക അല്ലേ ബിരിയാണി
ഏഹ്
കാരണം അന്നാന്ന എല്ലാരും ഈ വീട്ടില്ണ്ടാവ വെള്ളിയാഴ്ച്ച ഞാൻ അങ്ങനെ വെക്കലില്ല ഒന്നും ഇന്നൊന്നും ഉച്ചക്ക് വെച്ചിട്ടില്ല ഇന്ന് പിന്നെ കുട്ടികളെല്ലോ വിദ്യാലയത്തിന്ന് ഷോ കടീന്നാ സ വാങ്ങി തിന്ന് ഞാൻ വിചാരിച്ചതൊണ്ട് ഒന്നും വെക്കണ്ട അവിടെ ഇന്നൊന്നും വെച്ചിട്ടില്ല അങ്ങനെയ് ഒപ്പിച്ച് രാവിലെ പത്തല് ചുട്ട് എന്ത്‌
കയ്ച്ച്
ഇന്ന ബീട് ഇന്ന് ഭയങ്കര മൂഡൗട്ട് ന്താ ഒരു മനസ്സിലോരു ടെൻഷൻ
അതെന്തേ
വീട്ടു നമ്പർ കിട്ടിട്ടില്ല വീട്ട് നമ്പറിന്റെ ആള് ഇവിടാ നോക്കാൻ വന്നിട്ട് പറയന്ന് ടാങ്കില് മാറ്റണം
ഏഹ്
റോഡുണ്ട് റോഡിന്റെ അടുത്ത് വഴിയുണ്ട് വെളിന്റെ അടുത്തായി പോയോരും
ആഹ്
അതിന് കൊറെ സംസാരിക്കലോ അങ്ങനെ ഇങ്ങനെ എല്ലാം സംസാരിച്ചിട്ട് അപ്പറം ഇപ്പറല്ലും പോക്കൂ അതെല്ല ആയൊണ്ട് ലേറ്റ് ആയണ്ട് മതി ഞാവിജാരിച്ചിന്ന് കറിയൊന്നും വെക്കണ്ട കഞ്ഞി ആക്കാന്ന് അങ്ങനെ ആ റൈസ് കുക്കറിൽ വെച്ച ചോറ് അങ്ങനെ വെച്ച കഞ്ഞിയോടന്നെ മനസ്സിന് ഒരു സന്തോഷം ഉണ്ടായാലേ നമുക്ക് ക്ക് കറിവക്കാരില് മൂഡണ്ടാവും അയ്കൊണ്ട് ഇന്നെന്താ ഞാൻ പറഞ്ഞ ഉള്ളത് തിന്നോട്ട്ന്ന് ഭർത്താവോട് പറഞ്ഞ അങ്ങനെ ആ കണ്ടോട അങ്ങനെ ഭർത്താവ് വന്നതാണ് പിന്നെ പള്ളീന്ന് കൊണ്ടന്ന് ഈ ഗോതമ്പ് പായസം പോലത്തതില്ലേ കടലക്കെല്ലാം ഇട്ടിട്ട് ബെല്ലത്തിൽ വെക്കുന്നേ അതുകൊണ്ടാ
ആഹ അത് പള്ളി നിങ്ങക്ക്
അതൊണ്ട് ആ ഇങ്ങനെ പള്ളിയില് മുതമാന മോളും എന്താ
ഏ അല്ലല്ലേ ഞങ്ങടെ പള്ളിൽ പോകുമ്പോ കൊണ്ടിരിക്കലോ അങ്ങനെ ഉണ്ടാവോര്ക്കില്ലലെ
എന്താന്നറിയില്ല ഇന്നവര് പള്ളിൽ പോയിന പോല അന്നേരം ഒരു പാട് കിട്ടീട്ട് നമ്മക്കല്ല ഓരോ പാക്കറ്റ് പെക്ക് യ്തിട്ട് കൊണ്ടന്നിന് എന്നിട്ട് ആരും കുടിക്കുന്നില്ല ഇവരോന്ന ങ്ങനെ വെല്ലത്തിന്റെ കുടിക്കൂല എന്നിട്ട് അവിടെ ഉണ്ടാവു വെക്കാന്ന് വിജാര്ച്ച് ഭർത്താവിന് അപ്പോയ്ത്തേക്ക് ഒരാടള് പൊറാട്ട കൊണ്ടന്ന് എന്നിട്ടയ്നി ഫ്രിഡ്ജിൽ വെക്കാ തിരുന്നാളെ അവന്റെ കുടി
ഏ
രാത്രി ലേറ്റ് എല്ല സമയം ലേറ്റ് ല്ലേ ആടെ കളിയലും കാണല
ആ അതാണ് പ്പോ കാണല്ലേന്ന് നേരത്തെ വന്ന് ചെൽപ്പം കാണും ചെൽപ്പം കാ പോയിട്ടൊന്നുല്ലല്ലോ ആഹ് വൈഫൈക്കെണ്ട് ആ അത് അവിടെപോ അങ്ങാടി പോയി കാണലാ ഇവടെന്ന് കാണൂല
അതെയോ ആ വെല്ങ്ങനെ കാണാനായിരിക്കൂലെ
ആ ല്ല എല്ലാരുകൂടെ കാ
വെല്ങ്ങനെ കാണാന്നുള്ളീലായിരിക്കൂലെ
ഉം ഇപ്പം ഒന്നൊന്നും പോയ്ട്ട്ല്ല ചെൽപ്പം കാണാ
ആ അങ്ങനാ നിങ്ങളിപ്പം വേറൊന്നും ചെയ്യുന്നില്ലാ
ഞാൻപ്പൊ വർക്കൊന്നും ചെയ്യുന്നില്ല ചെലെ ഇപ്പങ്ങനെ വീട് പണിക്കെ ആയിട്ട് ഹസ്ബൻഡ് വന്നതാണ്പ്പോ ഇപ്പ ടൈമില്ല
ചെയ്യാന്
ചെയ്യാൻ താല്പര്യക്കെണ്ട് പക്ഷെ ടൈമില്യപ്പൊ ഒന്നിനും ഒര് ഇത് ഇപ്പാ അങ്ങനെ കോളങ്ങനെ സ്റ്റാറ്റസ് വർക്ക്‌ ഞാൻ ചെയ്യ്ണ്ട് ഒന്ന് എന്താ പാടാവോ
ഏതാണ് ഏത് അച്ചാറ്കൾടെ ഫോട്ടം വെച്ച്ട്ടാ
ആ ഫോട്ടോ അത് ഞന് വേറെ വർക്ക് ചെയ്യുന്ന കൂടെ ആ എന്റെ സ്റ്റാറ്റസ് നോക്യാ കാണാ അറിയാലോ
വരുമാനം കിട്ട പൈസ അടച്ചിട്ടുള്ളതാ
അച്ചാറ് കളും എല്ലണ്ടായിരുന്നല്ലോ
പൈസ അട
എല്ലാം തൊടങ്ങീട്ടൊള്ളൂ ഇന്നലെ അ രണ്ടിസ- ച്ചായിട്ടൊള്ളൂ തൊടങ്ങീട്ട് എന്താന്നറീല കിട്യാല്
ഏത ത്ര ക്യാഷ് അടിച്ചതാ ഇൻവെസ്റ്റ്ണ്ടാ
ആ ക്യാഷ് അടച്ചിട്ട് സാധനം മേടിക്കാ ആയിരത്തഞ്ഞൂറ് രൂപ അടച്ച്ട്ട് നമക്ക് ക്യാഷ് പോകൂല എങ്ങനായാലും ആറ് മാസ്ത്തിനുള്ള് ആ ക്യാഷ് സാധനം കിട്ടും ക്യാഷ് തിരിച്ചിടും ആ സാധനം തിര്ച്ചും ചെയ്യും ആ ക്യാഷ് പോവുല്യ അങ്ങനെ തോന്ന്ണ് എന്താ ഐന്റെ പേര് കൊഴപ്പല്യ ഇഞ്ഞി വേറാളെ ചേർ ചേർത്തീന്നു ഓരർഞ്ഞു കൊഴ ഏ നമ്മള് വീട്ട്ക്കെത്തിച്ചെരും ഞമ്മടെ അഡ്രസ് കൊടുത്താല് അങ്ങനെ
എന്നാ ശെരി
ആഹ് എന്നാ ശെരിന്നാ